ഓ ക്കുന്നുണ്ട്.
ആ എന്നാ ഉണ്ട് വിശേഷം?
വിശേഷം ഒന്നുല്ല. മഴയൊക്കെ ഉണ്ടോ? അവിടെ
ആ ഇന്ന് ച വരുന്ന ഭയങ്കര കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മം കോളൊക്കെ അങ്ങ് പോയി. ഏഹ് പെട്ടെന്ന് ഓടി വന്നെ വീട്ടിലോട്ട് പെട്ടെന്ന് ഓടി വന്നതാണ ബൈക്കിലേ. മഴ പെയ്യതിനു മുമ്പേ ഇങ്ങെത്താന്ന് വിചാരിച്ചു വന്നതാ. പക്ഷേ ഇവിടെ വന്നിട്ടും മഴ പെയ്തില്ല.
ഇവിടെ മഴ വൈകുന്നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോം പക്ഷെ ഇവിടെ മഴയും കാറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് കറണ്ട് ക്ക്‌ പോകും. ഇടക്കടക്ക് വന്നും പോയി നിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ആ മരുന്ന് തീർന്നായിരുന്നെ ഹോമിയോയില്. പിന്നെ അവിടെന്ന് കെയർന്നായിരുന്നു ഡോക് റേ കേറി കണ്ടു. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു. ആഹക്ക പഴയ മരുന്ന് നിന്ന് തീർന്നായിരുന്നു ഹോമിയോടെ. അപ്പോം അത് പുതിയ വേദനയൊന്നും വലിയ കുറവൊന്നും ഇല്ല. അപ്പം പിന്നെ ഒരു പുതിയ ഹോമിയ മരുന്ന് തന്ന്.
പക്ഷെ ഹോമിയോ മരുന്ന് നമ്മള് ആ ഒന്നുങ്കില് കുറേ നാളായിട്ട് ഉപയോഗിക്കണം. ഈ പെട്ടെന്ന് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോ ചിലപ്പം അത് കാലതാമസം വരും. അത്
ആഹ് അതാ ഒരുട്രിപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാ. പിന്നെ രണ്ടാമത് വീണ്ടും രണ്ടല്ല മൂന്നാമത്തെ തവണയായി ഇപ്പം ചെല്ലുന്നതെ. മൂന്ന്‌ തവണയായി അപ്പം അപ്പൊ അവര് വേറെ കുറെേ സാധനങ്ങളൊക്കെ തന്നു. ഈ പൊടി കൂടാതെ ണ്ട് വേദനക്കുള്ള എന്നും പറഞ്ഞ് ഗുളിക കളോക്കെ തന്നിട്ടുണ്ട്.
ആഹ് പ എന്തായാലും അത് പറയ അവര് പറയുന്നുന്നത് പോലെ കഴിച്ചു നോക്ക്. അപ്പം കുറച്ച് ആശ്വാസം കിട്ടും. മറ്റേ കാലി ലെ അതൊക്കെ മാറിയോ?
കാലില മാറീന്ന് വെച്ച ഒരു കാലിലേ അന്ന് തെറാപ്പി ചെയ്ത കാലിന്റെ വല്യ കുഴപ്പൂല്ല. പ വലത് കാലിലും വലിയ വിഷയങ്ങളാണ് ആ കൈ കാല ന് നഖം തട്ട ട്ടി മുറിഞ്ഞതാണ്. അപ്പൊ അത് ഒരു രക്ഷയില്ലാ ത്ത വേദനയാണ്. പൊട്ടിയിട്ട് അത് ഭയങ്കര വേദനയാണ്. അപ്പൊ ഇനി ഇനി മ്ടാ അങ്ങോട്ട് പോണം. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് പേടി വീണ്ടും മരുന്ന് അലർജി ആയാലൊ. വിചാരിച്ചിട്ട് പേടി, അലർജിയുടെ പ്രശ്ന ഉണ്ട്. അത് ചൊറിച്ച ലെല്ലാം ഉണ്ട്. പക്ഷെ ഇനിയിപ്പോ ഈ വല്ത്തെ കാലിന് വേണ്ടി മരുന്ന് വീണ്ടും ഇൻജ ചെയ്താലേ, അത് അലർജിയായ വീണ്ടും പ്രശ്നമാവൂല്ലോ എന്ന് പേടിച്ചിട്ട അമ്മ സമ്മതിക്കുന്നില്ല ആശ്
എന്നാലും ആശുപത്രി പോവാതിരുന്ന് വെച്ചോണ്ടിരുന്നത് ഇതാവാതെ എന്തേലും ഹോമിയോ മരുന്ന് കഴിച്ചു നോക്ക്. ഈ നമ്മള് കുറേ നാളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ നമ്മള് കഴിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരുരാശ്വാസം റിലീഫ് കിട്ടും. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മള് മ ഇംഗ്ലീഷ്മരുന്ന് കഴിചോ ണ്ടിരുന്നിട്ട് പെ പെട്ടെന്ന് ഹോമിയോയിലോട്ട് വന്നപ്പം അതിന് ഒരു കാലതാമസം
എന്നാലും തുടർച്ചയായിട്ട് കുറച്ച് നാൾ കഴിച്ച ലെ ഇത് കറക്റ്റ് ആവോള് എന്നാണ് പറയുന്നത്. അപ്പ അവിടുന്ന് മദറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മദറ് വിളിച്ച കൊണ്ടേല്ലാം പറഞ്ഞു. ഞാ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഹോമിയയാണ് തൽക്കാലം അലോപ്പതി ചെയ്ത് കുഴപ്പോ കൂടുതൽ പ്രശ്നാക്കണ്ട. കോംപ്ലിക്കേറ്റഡ് ആയാൽ കണ്ടാ വിചരിച്ചിട്ടാണ്ന്ന്‌ പറഞ്ഞ്. അപ്പൊ മദറും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഹോമിയ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞ്.
അത് ശരി. ഉം പിന്നെ വേറെ എന്തോ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടോ.
ആ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നിക്കുന്നു. ഓരോരുത്തും ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട്.
ആഹാ
പിന്നെ മനീഷുടെ കാര്യമൊക്കെ
ആഹ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തോ ഇത സർജ കഴിഞ്ഞ എന്ന് പറഞ്ഞാ മറ്റേ സർജറി കഴിഞ്ഞിട്ട് പിന്നെന്തോ ടെസ്റ്റന് വിട്ടോന്ന് പറഞ്ഞായിരുന്നു
ബയോപ്സിക് വിട്ടണ്ട്.. അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നില്ലെന്നാ അവര് പറയുന്നത് പിന്നത് മാത്രമല്ല അവർക്ക് കൂടുതലിനതിനെക്കുറിച്ചൊന്നുമാറീല ചോദിക്ക്മ്പോ അവർക്ക് അറയില്ല ഇന്ന് സുരേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുരേഷിനെ വിളിച്ചിട്ട് ഞാൻ എന്റെ നമ്പറിന്ന് സ്ഥിരമായിട്ട് വിളിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞ് തീരുമാനം എടുക്കുന്ന ഞാൻ മാത്രമല്ല ഗ്രൂപ്പിൽ അുകൊണ്ട് സുരേഷിനെ വിളിക്കാൻ പറഞ്ഞു.. അപ്പൊ ഇന്ന് അവര് സുരേഷിനെ വിളിച് ബുദ്ധിമുട്ടൊക്ക് പറഞ്ഞു പാവം സുരേഷും തലവേദനയായിട്ട് ഇരിക്കുവാണ് ഇപ്പം എന്ത് ചെയ്യൂന്നറിയാൻ വയ്യ.. അപ്പ നമ്മള് നമ്മളും സഹായിക്കാവുന്ന ഒരു പത്തൊമ്പതിനായിരം രൂപയോളം സഹായിച്ചില്ലേ ഇനിയിപ്പം എല്ലാ എല്ലാ ദിവസും ആ ഡെയിലി അവർ ആയിരം രൂപയളൊക്കെ ചെലവിന് വേണ്ടി വരുന്നാ ഹോസ്പിറ്റലിൽ ചിലന് വേണ്ടി വരുന്ന പറഞ്ഞെ
അതീ കാര് നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിനുള്ള ഇതുണ്ടല്ലോ എന്തുവാാന് പറയുന്ന പെൻഷൻ സ്കീം ഉണ്ട്
അതൊക്ക പതുക്ക കൊണ്ടല്ലേ.. ഇത് ഹോസ്പറ്റലിന്ന് വന്നയിന് ശേഷല്ലേ അതൊക്കെ നടക്കുള്ളു അതല്ലേ പ്രശ്നം അല്ലേ ആരെങ്കിലും അതിന്റെ പു റെ നടക്കണം പ്പൊ അവർക്കാരും പോ കൂടെ പോ കാനാരു രൂല്ല അല്ലങ്കിൽ നമ്മള് തിന്റെ പുറകെ നടക്കണംഏ തെ അതാണ് പ്രശ്നം
നമ്മളെ കൊണ്ട് സഹായിക്കുന്ന തന്നെ ഒരു ഇതല്ലേ പോമ്പോ പിന്നെ ഇപ്പൊ എന്തൊ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെണ്ട്
കണ്ടീഷൻ ഇപ്പം പഴുപ്പൊക്കെ കുറവുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം കഴിഞ്ഞോസം പറഞ്ഞ വിഷു ഇവറ് ഉണ്ടായത് ണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത്
ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറെ സംശയം ചോദിച്ചോട്ടെ അപ്പൊ ഇത് ഇത് ഇങ്ങനെയൊക്കെ ആയതാണെന്നുണ്ടെ പിന്നെ അവരെന്താണ് ആർ സി സയിലോട്ട് പോവാത്തത്
അല്ല ആർ സി സിയില് ഇപ്പ അന്ന് ഭയങ്കര ഒരു ഡേറ്റ് എടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഏ കുറെേ മുന്നോട്ടുള്ള ഡേറ്റ കിട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് അവര്. ആ അതാണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടൊരു അവസ്ഥ വന്നത് കൊണ്ടാ അവര് ഇഞ് മെഡിക്കൽ കോളേജ്ലോട്ട് പോയെ അവിടെ ചെന്നപ്പോ അവര് പറഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞി ട്ടേ പറ്റുള്ളൂന്ന് പറഞ്ഞു അഡ്മിറ്റ് ആക്കാനായിട്ട് അങ്ങനെ തിരിച്ചു വന്നാണ് അവര് മെഡിക്കൽ കോളേ യി കേ റി യത്
ഉം ഉം
അപ്പൊ അതാണ് ഇതിലൊ രു വിഷയം
ആ പിന്നെ മറ്റേ ബിനുവും മറ്റേ വിനോദും ഒക്കെ ചേർന്നിട്ട് എന്തോ ചാരിറ്റി ചെയ്യുന്ന
ആ ഇന്ന് എന്നെ വിനോദ് വിളിച്ചിരുന്ന് അപ്പൊ അവരുടെ അച്ചായൻ സ്പോട്ടിൽ അവരെ മേ മേടിക്ക മേടിക്കാന്നാ പറഞ്ഞപ്പപോ അന്റെ ആൾ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത് അവര് ആ വടത് വ്ളയ ചയൻസ് ന്നോ പുള്ളിക്കാരൻ വെളിയിലെവിടെയോ ആ ണ് അപ്പം ഇനി വന്നാൽ മാത്രമേ പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റ് റ്റുള്ളു ഞാൻ പറഞ്ഞു ഇപ്പൊ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് നോക്ക് പറ ഇവർക്ക് ഇപ്പോ അത്യാവശ്യം അടിയന്തര സഹായമാണല്ലോ വേണ്ടേ പൈസ ട ബുദ്ധിമുട്ടാപറയുന്നത് അപ്പൊ ഇതിനീ മാന സിക പ്രശ്നൊക്കെ ഉണ്ടായോണ്ട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഈ ഫുഡൊക്കെ കൊടുക്കുന്നവരുണ്ട് സൗജന്യായിട്ട് ഫുഡ്‌ ഫുഡ്‌കൊടുക്കുന്നടക്ക് ഇവിടെ കഴിക്കൂ ലെന്ന പറയുന്നത്
ഫുഡ് കൊടുക്കുന്നവരുണ്ട് മറ്റേ അതുപോലെ മെഡിസിൻ കൊടുക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തൊ ചെ
ഇവർക്കതിന് എനിക്ക് തോന്നി ഇവർക്കറിയില്ല ഈ അമ്മ ഈ ഇവിടെ കുഞ്ഞമ്മേന്ന് പറഞ്ഞവർക്ക് എനി കുറിച്ച് കൂടുതൽ അറിയത്തില്ല ആ അപ്പൊ അതാണ് പ്രശ്നം അപ്പം ഈ ഈ ഇച്ചിന് പോകാനും പറ്റില്ലല്ലോ
അവരെ എന്നാ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലേ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയെ അതായത് ഈ തണല് പോലൊക്കെ അലൗ എന്തുവോ പറയുന്ന സംഗീതം പോലെ അങ്ങനെയൊക്കെ കുറയില്ലേ
അല്ല അങ്ങനെ ഇപ്പവേ ഇവർ പറഞ് ചാരിറ്റികാർ ഫോട്ടേയെ കൊട് കൊടുത്തിട്ട് ചാരിറ്റിയുടെ എന്തങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന ഇപ്പം മനീഷയെ സംസാരിച്ച അവൾ പറഞ്ഞെ
ആണോ ആ അങ്ങനെയാണെങ്കി അതല്ലേ നല്ലത് അപ്പൊ നമ്മൾക്ക് നമ്മളെ കൊണ്ടു പറ്റുന്ന രീ
അപ്പൊ ഇന്റെ ആങ്ങളെ ഇനി എന്തങ്കിലും വിഷയാക്കോ എന്നുള്ള നമുക്ക് സംശയം. ആങ്ങളക് നാളെ
ആങ്ങളെക്ക് നാളെക ആങ്ങളക്ക് നാണ ക്കേടു ണ്ടാവാണെന്നുണ്ടെങ്കി പുള്ളിക്കാരനെ ആ കുഞ്ഞിനെ ആ അതിനെ ഒരു പെങ്ങൾല്ലേ ഉള്ളെ അതിനെ നോക്കിക്കൂടെേ
അവ നോക്കുന്നില്ല അവൻ പറഞ്ഞെ ഇവര് കാരണം നാണക്കെട് കാരണം എനിക്ക് ഞാൻ ആത്മഹ രീതിയിലല്ലേ അവൻ സംസരിക്കുന്നത് നമുക്കവനിലൊന്നും വലിയ പ്രതീക്ഷ വേണ്ട എന്ന എനിക്ക്
എന്നാലും പുള്ളിക്കാരനോട് പറയാതെ ചെയ്യാനൊക്കോ ഇപ്പൊ ഇതിനെ തനിയെ ആക്കാനും പറ്റത്തില്ലല്ലോ നമ്മളെ ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമ്മൾ അവരെരെ സഹായിക്കുന്നതിനും നമ്മള് അത് പോയി പോകുന്നതിനും വരുന്നതിനും ഒക്കെ നമുക്കും ഒരു പരിധിയില്ലേ കാണുന്ന ഇതൊക്കെ ചെയ്യുന്നതിനും
അതൊണ്ട് ഉണ്ട്ണ്ട് നാളെ അബിയുടെ ബർത്ത്ഡേ ആണോ? അത് ശരിയ അപ്പൊ എന്തൊക്കെയാണ് സു
ഓ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഓ അവക് ഉണ്ടണ്ട്ണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൂടെ ആകുമ്പോ എക്സാം തീരും.
മ്മ്ഹഹ്, ഹഹ്, ഹഹ്
ഇതൊന്നും, കൊടുക്കാൻ, പോയില്ല.. വിദ്യ അതിന്റെ പതിനഞ്ചാം തീയണേ മറ്റേ ചൈനയെ എങ്ങനെ വിദേശ വിദ്യ അതിനെ പറ്റിയൊക്കെ എന്തോ അഭിപ്രായം
അതാ അത് കൊടുക്ക് ഈ സ്കോളർഷിപ്പ് സർക്കാർ അത് ജപ്പാന്റെ കേസല്ലേ പറഞ്ഞത്.. ജപ്പാന്റെ അല്ലേ പറഞ്ഞേ..
ആ, ഈ വിദേശത്ത് പഠിക്കുന്നതിനെ പറ്റിയാ ഞാൻ ചോദിച്ചത് എ കൊഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ നമുക്ക്
ഇ, സർക്കാർ അവടെ ഗ്രാന്ൻറോട് കൂടി നല്ല ഇവി സക്കർല്ല പക്ഷെ അവരുടെ യൂണിവേഴസിറ്റിയുടെ, ഗ്രന്ടോടുകൂ കൂടിയല്ലേ അവർ
അപ്പൊ, ഇനി, അതിന്, ഏജൻസി, വല്ലവും, കാണുന്നാ, ഞാൻ, ചോദിക്കുന്നത്
അല്ല പോകേണ്ടിവരുമ്പം നമ്മടെ ഏജൻസി വല്ലോം സമീപിക്കേണ്ടി വരുമായിരിക്കും...
ആണോ അപ്പൊ എന്തായാലും, തൽക്കാലം ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാല്ലേ.. ആ അതുപോലെ ഇപ്പോ ഐസറിലും വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ.. ഐസറും വിളിച്ചിട്ടുണ്ട് അ അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ച... അപ്പൊ രണ്ടൂടെ പോയി തിങ്കളാഴ്ചയൊ ചൊവ്വ
അത് കൂടെ കൊടുക്ക്.. അതെ അതെ തിങ്കളാച്യോ ചൊവ്വഴ്ച്ചയോ പോയി അത് ചെയ്.. ഇത് കാരണത് ആ.. ഏ.. നല്ലതാണ്.. ഐസല്ലാം, കിട്ടണെങ്കിൽ.. നല്ലതാണ്....
ആ.. ഐസറൽ കിട്ടുവാണെങ്കിൽ, നല്ലത.. അതും തിരുവനന്തപുരം ഐസർലാണേ.. വിളിച്ചിരിക്കുന്നത്.. ആഹ്.. ആ ഉം.. നോക്കട്ടെ.. എന്തുവാന്നവെച്ചാ.. മോൻ ടെൻഷൻ അടിച്ചിരിക്കയാ.. രണ്ടു ദിവസത്തിനകം റിസൾട്ട് വരും...
ഓ.. രണ്ടു ദിവസോടെ ഉള്ളല്ലേ റിസൾട്ട്‌ വരാൻ... ടെൻഷനടിക്കണ്ട.. അവന് എല്ലാം ഫുൾ എ പ്ലസ് കാണും.. വിഷമിക്കോന്നും വേണ്ട..
ഇവിടെ ഹിന്ദിയൊക്കെ കുഞ്ഞിന് അറിയത്തില്ലല്ലോ
ഹിന്ദിയൊക്കെ വലിയ പാടൊന്നുല്ല അതൊക്കെ റെഡിയവും.. നമ്മള് തോന്നുന്ന കണക്കല്ല പാറിഷിലൊക്കെ ഇച്ചരി ലിബറൽ ആയിരിക്കും.. ഓ കൊഴപ്പം വരത്തില്ലന്നെ ഇവര് അല്ല ക്വസ്റ്റ്യൻപേപ്പർ ടഫ് ഫാണെങ്കിലേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിലെ.. അവര് വല്വേഷൻ, ഈസിയക്കിക്കൊളും..
എന്നാലും അവര് പറയുന്നു.. എ പ്ലസ്, ഒക്കെ ഒരുപാട് കുറവുണ്ടെന്നൊക്കെയാ പറയുന്നത്. നമ്മക്കിപ്പോ എ പ്ലസ്.. എ ഒന്നും, ഞങ്ങള് പ്രതീക്ഷിക്കുന്നില്ല.. ഹിന്ദിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചു പോയാൽ മതി...
അതൊക്കെ കിട്ടും.. നിങ്ങളെ കൊണ്ട.. ഹിന്ദിക്ക് എ പ്ലസ് ഉറപ്പാണ്.. ഞാൻ പറയുന്ന്
ഞാനും പത്തും ഒമ്പതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.. പറഞ്ഞവർക്കൊക്കെ അവൻ ഇത് പറഞ്ഞിട്ടുണ്ട്.. പത്തും ഒൻപ കിട്ടുന്നവർക്ക് അവന്റെ വക ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്
ഉം, അങ്ങനെ, തന്നെയായിരിക്കും.. കിട്ടും.. ധൈര്യയിട്ടിരിക്കാൻ പറ.
പിന്നെ എന്ത വെക്കേഷൻ എന്തോ ടൂറൊക്കെ പോവാൻ പ്ലാൻ പാൻ പ്ലൻുണ്ടോ.
വെക്കേഷന് പോണോ ഇപ്പോ തീയാറായില്ലേ വെക്കേഷൻ.
തീരാറായി അതല്ലേ നമുക്ക് ഒരു ടൂർ പോയാലോ എല്ലാവർക്കൂടെ
പോവാം പോവാം പ്ലാൻ ചെയ
കാണാത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോണം.
അതെവിടാണ്
കൊടക്കനാലൊന്നും പോയിട്ടില്ല ആ വഴി പോണം മൂന്നാറ് മറയൂർ കോഴയോടൊക്കെ, കുറെ കാണാനണ്ടെ ഇപ്പോ ഓരുത്തർ പറയ, നെല്ലിയാമ്പതിയിലങ്ങണ്ട് ഓറഞ്ച് തോട്ടവും പിന്നെ അവിടെ കുറ ആ നെല്ലിയാമ്പതിയില് അതൊക്കെ അവിടെ പോണം അതാണ് മ്മ് നോക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിത് ചെയ്യ എന്തായാലും പന്ത്രണ്ടാം തീയതി മോളുടെ കഴിയും അപ്പൊ നമുക്ക്
ഇല്ല പ്രശ്നം സഭയുടെ അവളുടെ ഇത് അവക്ക് ഇതായത് കൊണ്ട് ലീവ് കിട്ട കിട്ടാൻ പാടായിരിക്കും അതാ പ്രശ്നംകണ്ട അവർക്ക്റ്റ അക്ക് ഒരുസവും രണ്ട്സവും മാക്സിമം കിട്ട അതിനപ്പുറുള്ള ഡേറ്റുകളൊന്ന ദിവസങ്ങളൊന്നും തീരുമാനിക്കൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ യാത്രക്ക് അത്ര ദൂരൊക്കെ പോണമെങ്കിൽേ ഒണ ഒരു ദിവസ ത യാത്രയാകവും അങ്ങോട്ട് ഇവടെ യാത്ര മാത്ര നടക്കുള്ളൂ
ഉ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടാംയതി കഴിഞ് കുറച്ച ദിവസം ഉണ്ട്. രണ്ടു പേർക്കും ഇനിയിപ്പോ ഉടനെ് ഐ ഇതായാലും റിസൾട്ട് വന്ന എന്തങ്കിലും ഇതായ ശേഷേ രണ്ടു പേർക്കും പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങള് എന്തായാലും ഉണ്ട് നോക്ക പറ്റുമെങ്കിൽ നമുക്ക് എല്ലാർ കൂടെ ഒരു ഒര് ല്ലേറ്റ കന്യാമാരിക്കെ പോയി പോയി ഇപ്പ അടുത്ത പത്ത് തവണയെങ്ങാണ്ടായി.
കുഴപ്പമില്ല ഒരു പ്രാവശ്യം പതിനൊന്നമത്ത തവണ പോവ
ആ എന്തായാലും നമുക്ക് ചിന്തി അതിനെപ്പറ്റി തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ?
ഉം അത നല്ല കാര്യം.
അപ്പൊ ഇനി ഞാൻ എന്നാ ഇ കുറച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ? പിന്നെ വിളിക്കാൻ ഞാന് ഓക്കെ.